ഹലോ
ഹലോ എന്താ വിശേഷം
നല്ല വിശേഷം
പണിയൊക്കെ കഴിഞ്ഞോ ഫ്രീ ആയോ?
ഇല്ലേ ഫ്രീ ആയിട്ടൊന്നും ഇല്ല
ഏ ഏ ഇപ്പ എന്തെക്കെ ഒണ്ട് പണി ചോറും കറിയൊക്ക ആയില്ലേ
ഇല്ലില്ല ഒന്നും ആയിട്ടില്ലാ ഇന്ന് ചോറ് അടുപ്പത്ത്
ഏ അടുപ്പത്താ ഏഹ് അതെന്താ ഇന്ന് ലേറ്റായേ കുളി കഴിഞ്ഞു വരാൻ നേരം വൈകിയോ മക്കളൊക്കെ സ്കൂളില് പോയില്ലേ എങ്ങനെയാ മക്കളൊക്കെ മക്കളൊക്കെ ഇണ്ടോ സ്കൂളില് പോയോ നിങ്ങള് വല്ലാതെ ചുമക്കുന്നുണ്ടല്ലോ
നല്ല ചുമയുണ്ട്
അതെന്താ മഴയത്ത് കുളിച്ചിരുന്നൊ മയപ്പാ ച്ചില് കൊണ്ടീനോ മയപ്പാച്ചില് കൊണ്ടീനോ
കൊണ്ടിരുന്നേ
ഓ
ആഹ് മക്കളൊക്കെ സ്കൂളി പോയി. പറയാൻ കഴയണില്ല നിങ്ങള് ചോ ച്ചിട്ടെ.
നല്ല ചുമ ചുമക്കണ്ട് എനിക്ക് തോന്നി തൊണ്ടയിലെന്തോ കഫം നിറഞ്ഞ പോലെ ഇണ്ടായി
ആഹ് അതന്നെ
പിന്നെ എന്തൊക്കെയാടാ
വേറെ എന്തൊക്കെയണ് മഴ ഉണ്ടാ അവിടെ
മഴ ഉം ഇന്നലെ മുതല് നല്ലൊരു നല്ല മഴയാ പറഞ്ഞാല് പെയ്യാ ചോരുവാ പെയ്യാ ചോരുവാ ആ ഒരു കണ്ടീഷനിലായിരുന്നു
ആ നമ്മടെ ഇവിടെ കൊറച്ച് നേരം രാവിലെ ഉള്ളായിരുന്നൂ.
ഏയ് രാത്രി പെയിതിട്ടില്ല
രാത്രി പെയ്തിട്ടുണ്ട് പക്ഷെ പകലൊക്കെ ഉച്ച നേരൊക്കെ നല്ല വെയിലായിരുന്നുട്ടോ.
ആണാ ഞങ്ങൾ ഇന്നലെ രാത്രി അർജന്റീനന്റെ കളിയല്ലേനി കണ്ടീനിയോ
ഓഹ് കണ്ടിരുന്നൂ.
ഓ അപ്പൊ അത് കണ്ട കണ്ട് അങ്ങനെ അപ്പൊ ഇവിടെ നല്ല മഴയും. അപ്പൊ അങ്ങനെ കണ്ട് നല്ല കുത്തർക്കീനി
ആഹ് ആ നെരൊക്കെ ചെറുതായിട്ടല്ലോ ഉള്ളൂ മയ
അല്ലല്ല ഇവിടെ നല്ല മഴ ഉണ്ടായിനി ഞാൻ വിചാരി ചിമ്മനി ഇപ്പോ ഡിഷ് എങ്ങാനും കട്ടായി പോവാന്നൊക്കെ വിചാരിച്ചു. ആ ഒരു ഓളത്തിന് ഞാന എനിക്ക് ഹാഫ് ടൈമിന്റെ അവിടന്നാ സ്റ്റാർട്ട് ചെയ്തത് കാണാന്.
ആണോ ഞങ്ങള് തൊടക്കത്തില കണ്ടിരിക്കന്
ഫോണിലേക്കാട് അല്ലേ
അല്ലല്ല ടി വി യിലേന്നെ
ടി വിലന്നെ അല്ലേ
അതെ
ഏഹ് ഞങ്ങളും അങ്ങനെ തന്നെയാണ് അപ്പൊ ഏഹ് ഇൻക്ക് ഞാന് ഫസ്റ്റ് ഈ ഫിഫത്തെ ഫസ്റ്റത്തെ കളിയാ ഞാനിപ്പോ കാണത്
ആഹ് ഞാനും അങ്ങനെന്നെ ഫസ്റ്റ് ആയിട്ട് ആദ്യായിട്ട് കാണാണേ അത് ഒൻപതര ആയപ്പ കണ്ടിരുന്നതാ
ആണോ അപ്പൊ എനിക്കിപ്പോ ഭയങ്കര ഹരം തോന്നി ഈ അങ്ങട്ട് കാണുന്നുണ്ട്
ആ നല്ല ഇതീനല്ലല്ലേ നല്ല കളിയായിരുന്നു ഇന്നൽത്തെ കളി
മറ്റേ ഹാഫ് ടൈമ് വരെ ഇവര് തോറ്റു നിക്കില്ലേനു അർജന്റീന പിന്നെ അങ്ങോട്ട് എന്താ അറിയില്ല ഒരു
ആഹ്
മിനിറ്റിന്നുള്ളില് തി
പന്ത്രണ്ട് മിനിറ്റിന്റെ ഉള്ളില് മൂന്നെണ്ണം തിരിച്ചടിച്ചല്ലോ
ആഹ് അതെ അതെ അത്ര ആഹ്
അത്രേ ഉള്ളൂല്ലേ കളിക്കൊക്കെ ജയിക്കാനേ
അതന്നെ അവര് അത്രയും ഫസ്റ്റ്ത്തളി ഗോള് ഡിസ്ക്വാളിഫൈ ചെയ്തില്ലേ ഒരു രണ്ടാമത് ഈജിപ്ത് അടിച്ചത്
ഓഹ്
അപ്പളെ അവരിങ്ങനെ ആ ഒരു ഹരത്തിലേക്ക് അത് ജയിക്ക എന്നുള്ള ആഹ് മൈന്ഡിലിങ്ങനെ നിക്കേക്കാരം ഉം അതെ അതെ അപ്പൊ പിന്നെ അങ്ങനെ ശരിക്കിനും ഈ ഫുഡ്ബോൾ കളിയില് ടൈം ഔട്ട് ടൈം കഴിഞ്ഞാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വിജയികളെ പ്രഖ്യാപിക്കാൻ പറ്റ മറ്റേ നമ്മള്
ഓ അതിനെ പറ്റുള്ളൂ
ഇവിടെ ഈജിപ്തി ഇങ്ങനെ അടിച്ച്പോത്തെ ഇവിടെ എത്ര കാണും പടക്കാണോ പൊട്ടിയത് ഞങ്ങള് ഫ്രാൻസ് ആണ്
ഏഹ് ഫ്രാൻസിന്റെ ടീം അല്ലേ നിങ്ങള് കളിയെന്നാ നാളെ മറ്റന്നാളോ
ഉം മറ്റന്നാളെ തോന്നണേ എംബാപ്പന്റെ
ആഹ് അതെല്ലേ
ആഹ് അത് അടിപൊളിയൊക്കാരോ എന്താ വച്ചാല് എല്ലാരും പോയില്ലേ റൊണാൾഡോ പോയി ആഹ് നെയ്മറ് പോയി.
ഓഹ്
എല്ലാരും പോയി. ഇനിയിപ്പം എംമ്പാപ്പി മെസ്സിയിള്ളെ പോരാട്ടായിരിക്കും ഇനി ലാസ്റ്റ് അങ്ങോട്ട് എന്നാണ് ഞാൻ കരുതുന്നെ.. ആഹ് ആഹ് മക്കളൊക്കെ കാണോ ഫുട്ബോളൊക്കെ, എല്ലാരിന്ന് കാണലേക്കും ലെ
അത് അർജന്റീനന്റെ ആൾക്കാരാണ്.
ആഹ് എല്ലാരും ഇപ്പൊ മെസ്സിന്റൊരു ആൾക്കാരാണ് മെസ്സിന്റെ ഇവടെ മോന് റൊണോൾഡന്റെ ആളാണ്. ഇന്നട്ട് ഇന്നലെ ഞാൻ പറഞ്ഞ് ചെറിയ മോനാണെ, ഇന്നലെ ഞാൻ പറഞ്ഞു റൊണാൾഡോ തോറ്റ്ട്ടോ ഇയ്യല്ലേ റൊണാൾഡന്റെ ജെയ്‌സിയക്കെ വാങ്ങിയെ അതൊക്കെ തോ റ്റ് പറഞ്ഞാ അപ്പൊ ഇന്നോട് പറഞ്ഞ് ഇമ്മച്ചിയെ ഞാനയ്ന് റൊണാൾഡോ മാത്രല്ല ഞാൻ മെസ്സി ഹിമ്പാപ്പക്കെയാണ് പറഞ്ഞ് ക തോറ്റ പിന്നെ ഓൻക്ക് പാലം, പാലം മുറ്ച്ചാന്നല്ലാതെ വേറെ പണിയില്ല അതെ അതെ. അവ്ടെല്ലാരും അർജന്റീനന്റെ ആൾക്കാരെകാരംല്ലേ. ഇങ്ങളോ
അല്ല റൊണാൾഡോ ഇണ്ട് എല്ലതും ഇണ്ട് ഇവടെ
ഏഹ് അപ്പല്ലാരും ഇരുന്ന് കാണുമ്പോ നല്ല രസായിരിക്കും ലേ
ഓഹ് രസയിരിക്കും.
ടൊകൊക്കെ പൊട്ടിക്കോ
ഓഹ് എന്തേനി ഇന്നൽത്തെ ബഹളൊക്കെ
ഏഹ് നിങ്ങളെ നിങ്ങളെ ഏരിയലിണ്ടാവല്ണ്ടോ അതോ കൊറച്ചപ്പർത്തോ
കൊറച്ചപ്പർത്ത്.
ആഹ് അങ്ങാടില്ല് ലേ നിങ്ങളങ്ങാടിന്ന് ആഹ് വീട്ട്ന്നായിരികുലെ കാണല്?
ഞങ്ങള് വീട്ട്ന്ന്.
ഏഹ്
മക്കളൊക്കെ പോകും കാണാന്.
ആഹ് ആഹ് ഇവിടിം അങ്ങൻതന്നെ ഇങ്ങനെ ഹാഫ് ടൈംമായപ്പോത്തിന് മറ്റോലങ്ങട്ട് കളിയാകീട്ട് അർജന്റീനക്കാര് കളിയാക്കി കളിയാക്കി ഒര് വിതാക്കിണ്.
അർജന്റീന തോൽക്കും വിചാരിച്ചില്ല കാരണം ബ്രസീല് പോയി പോർച്ചുഗല് പോയി ഇനി അർജന്റീനിം കൂടി പോയാ മതിയറഞ്ഞിക്കേനി.
അതെ ഓരും കൂടി പോയി കഴിഞ്ഞാ പിന്നെ ആ ഒര് അപ്പൊരു മൂട് പോകും എല്ലാര്ത്തും. അഹ് മെയിനിപ്പോ അതി കാൾക്കാരും അർജന്റീന ബ്രസീല് ആ ഒര് ഫാൻസേക്കാരം. ആഹ് അപ്പൊ ആയി റ്റങ്ങള് പോയി കയിഞ്ഞാല് പിന്നെ ബാക്കിള്ള കളിയന്നെ കാണാന് ഞമ്മക്ക് ത്രില്ണ്ടാവൂലാ ഞമ്മളെ പോൽത്തെ കൊറെ ആൾക്കാര്ണ്ടാവൂലേ. കളി ഭ്രാന്തന്മാർക്ക് പിന്നെ കൊയ പ്പല്ലാ ഓൽക്ക് പിന്നെ എല്ലാ കളിയും ഒരേപോലെയെക്കാരം. നമ്മക്ക് ഇല്ലല്ലോ നമ്മളെ പോൽത്തോലിങ്ങനെ പോയിട്ട്. ആഹ് ഞമ്മക്കിപ്പ ആര് ജയിച്ചാലും നമുക്ക് കൊർച്ച്
സ്പെയിന് അങ്ങൻത്തെ കളിക്കാര് മാത്രേ
ആഹ് നമുക്ക് കൊറച്ച് താരങ്ങളെ മാത്രേ അറിയൊള്ളൂ ഫുട്ബോൾ താരങ്ങളെ അപ്പം ഓലെ കളി നമ്മളിരുന്ന് കാണും.
ഇത്പ്പോ ഈജിപ്ത്ത് ഇന്നലെപ്പോ അർജന്റീനിം ഈജിപ്ത്താണറിഞ്ഞപ്പോ ഈജിപ് തെ നോക്കേ നിക്കറില ഈജിപ്ത് അങ്ങനെ ഇത് കളിണ്ടോന്ന്.
ആഹ ഞാനും കരുതി ഞാനാദ്യ. ഞാന എന്റെറെ അണിയത്തി പറഞ്ഞപ്പോളാണ് അത് ഈജിപ്ത ആണ്ന്ന് ഇതാ കേത് മറ്റേ ഷോർട്ട്ല്ലേ എയ്താ. ഇ വി ജി എന്നൊക്കെ നാട്ട് അങ്ങനെല്ലേ എഴുതാ അപ്പൻക്. . അങ്ങനത്തെ ഒരു ടീമ് നമ്മള ഇതില് നമ്മള് കണ്ടിയില്ല.
നമ്മളെ ഇന്ത്യൻ ട്ടിം ഒുന്ന് വരണ്ണ്ടി നീല്ലേ.
അതെ അതെ പക്ഷെ ആഹാരം ഉണ്ടാവൂല ഇന്ത്യൻ ടീമ് വന്നാല്. എനിക്ക് തോന്നുന്നു അപ്പോഴും ഈ അർജണ്ടിനന്റി
കഥക്കൂല എല്ലാരും.
ആ നക്കണം പക്ഷെ.
ഒരുമിച്ച് നിക്കും പക്ഷെ അതിന്റെ. കളി കഴിഞ്ഞാൽ ചിലപ്പം പിന്നെ ഇതേമാതിരി അർജന്റീനെ ബ്രസീലോ അങ്ങനെ
അതെ വേറെ അത്ര രസായിരിക്കും നമ്മളെ ടീമിൽൊരി ഇത് വരാ മാതി അപ്പൊ എന്തുകൊണ്ടല്ലോ അങ്ങനെ വരിട്ട്
ലക്ഷം കിട്ടാതെ പോണതേ
ആ അതന്നെ അത് സെലക്ഷൻ കിട്ടാഞ്ഞിട്ടാണോ
എന്താണാവാം ഞാൻ പറഞ്ഞപ്പ നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ കളിക്കാരരു കലവറയാണ്േ
അതെ നമ്മള മലപ്പുറം അതുപോലെ കേരളത്തി എവിടെ എടുത്താലും അതെ ഓലൊക്കെ ഏ ഫുട്ബോളിന്റെ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ കളിക്കാരമാര് നമ്മളെ നാട്ടിലായിരിക്കും
ഓ അതന്നെ
അപോ പിന്നെ
ഞങ്ങള് ങ്ങനെങ്ങെ ചിന്തി ക്കായിരുന്നുഎന്നാലും ഈജിപ്തൊക്കെ വന്ന ഈജിപ്ത്ന്നൊക്കെ കളിക്കാരണ്ടന്ന് പറഞ്ഞപ്പോളെ എ ണ്ട് ഇന്ത്യന്ന് വന്നില്ലന്നല്ലര്
അതൊരു പോയാതരു ചോദ്യം തന്നെയാണ് എന്തുകൊണ്ട് ഇന്ത്യ ന്ന് വന്നിില്ലന്ന്
ത് ചെറിയൊരു രാഷ്ട്രണല്ലോ ഈജി
ആഹ് അതെ അപ്പൊ അയിന്നൊക്കെ കളിക്കാരുണ്ട് അപ്പൊ നമ്മള ഇത്രയും ഒരു ഫുട്ബോൾ പ്രേമികൾും നമ്മളെ നാട്ടിലുണ്ടായിട്ട് നമ്മളെ ടീം ഒരു വേൾഡ് കപ്പില് ഇല്ലന്ന് പറയണ
ഇല്ലാന്ന് പറയുമ്പം അതാണ് മോശാണ് വരെയിരിക്കും
അത്യാവശം വേൾഡ് കപ്പിൽ ഉണ്ടാവ വിചാരിക്കണ
തന്ന
അങ്ങനെ നല്ല നല്ല
അല്ല എല്ലാ ഗെയിംസിലും ഇന്ത്യ മുന്നിലാണ്
അതെ ല കേരള ബ്ലാസ്റ്റേഴ്സ് അതില് നല്ല നല്ല കളിക്കാരുണ്ടല്ലോ ഇന്നെക്കാണ്ട് സെലക്ട് ചെയ്താൽ മതില്ലേ
അങ്ങനെയല്ല ക്രിക്കറ്റ് ആയാലും വോളിോളട്ട ആയാലും ബാഡ്മിന്റോ ആയാാലും എല്ലാ പരിപാടിയിലും ഇന്ത്യ മുന്നിലാണല്ലോ
അതെ അപ്പൊ ഇതിന് മാത്രം അത്ര എന്തുകൊണ്ട് ബേക്കില് എന്നുള്ള ചോദ്യം എനിക്കും പലപ്രാവശ്യം തോന്നിയിട്ടുണ്ട്
ആഹ് അതന്നെ
എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല അപ്പ വേണമെങ്കിൽ ഇനിയിപ്പോ ആരെങ്കിലും ആ ഇന്ത്യയെ പേടിച്ചതാണ്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോന്ന് അറിയില്ല
ഐക്ക് സെലക്ഷൻ കിട്ടിഞ്ഞിട്ട് ഇരിക്കാം
ചെലപ്പോ അതുകൊണ്ടായിരിക്കാം
ശ്രമിക്കണ്ടായിരിക്കും ശ്രമിക്കാതൊക്കെ ഇല്ലല്ലോ
അതെ അതെ എന്നാ പിന്നെ എന്തൊക്കെയാ
പിന്നെന്താ അവിടെ വെള്ളൊക്കെ എറനോ തോട്ടില്
ഇല്ല ഇല്ല നമ്മുക്ക് ഇവിടെ വെള്ളൊക്കെ കുറവാണ് തോട്ടിലൊന്ന് വെള്ളം ഇപ്രാവശ്യം അറിഞ്ഞിട്ടന്നില്ല എന്നും ശരി കേട്ടോ ഓക്കെ ഓക്കെ